ആ അത് ചെല അപ്പോളേ എനിക്ക് വേറൊരു കോള് കേറി വന്നാരുന്നേ അത് ഞാൻ സംസാ ആ അത് നമ്മളിപ്പം വിളിക്കാൻ ആ ഭർത്താവ് വിളിച്ചെന്നും പറഞ്ഞ് പോയില്ലേ ആ സമയത്ത് ആ കുട്ടിയുടെ പക്ഷെ റേഞ്ച് ഇല്ലായ്മ കൊണ്ട് കട്ടായി പോയി
ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാൻ പറ്റണില്ലാ
കേക്കാവോ ആ ഇപ്പ കേക്കാം ആ എനിക്ക് തോന്നി ഞാൻ റൂമിൽ ഇരുന്നോണ്ടായിരിക്കും
ആ നല്ല മയ പെയ്യുന്നുണ്ട് ആ ഇവിടെ നല്ല മഴ
ഇവിടെ മഴയേ ഇല്ല വെയിലാ നല്ല വെയില്
ഏ അതേ നല്ല മഴ പെയ്യണ്ട് ഇതുവരെ സൗണ്ട് അങ്ങട് കേക്കുണ്ടാവും
ല്ലാം ഉണങ്ങി കിട്ടി
ഏ അത് ശരി ആ നിങ്ങള് പൊറത്തന്നെ മേലെ ടെറസില് ഇടാൻ സൗകര്യം ഇല്ലേ
ടെറസില് ഇടാൻ സൗകര്യം ഉണ്ട് പക്ഷെ അതിലും നല്ല അത്രയ്ക്ക് തുണി ഇല്ലാർന്ന്
ആഹ് ഞങ്ങള് ഞാനിപ്പോ കൊറച്ചായിട്ട് പുറത്തേ ഇഡലില്യ ഫുള്ള് ടെറസില് നമ്മള് പൊറത്ത് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നാ പിന്നെ അതൻ്റെ എടെയിൽ പെട്ടെന്ന് മഴ വന്നാൽ പിന്നെ അതെടുക്കണം അപ്പം ഫസ്റ്റന്നെ നേരെ പോയി ടെറസിലിടും അപ്പോ പിന്നെ അതാ സു നല്ല മഴ പെയ്യാ
ആഹ് ഇവിടെ മഴയൊന്നുവില്ല ഇവിടത്തെ ഈ വാഴയൊക്കെ അപ്പുറത്തെ പറമ്പ് പറമ്പിലെല്ലാം ഒടിഞ്ഞ് ഒടിഞ്ഞ് കെടക്കാ
അതെ
മഴയുടെ ശക്തി കൂടുതലുകൊണ്ട്
ആഹ് ആഹ് മഴ കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നവാ
വെള്ളമില്ലാർന്നല്ലോന്നെ കൊറെ പേർക്ക് ഞങ്ങ ഇവിടെ അടുത്തൊക്കെ ഒത്തിരി പേർക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇവിടൊക്കെ വന്ന് വെള്ളം കോരുവായിരുന്നേ
ഏ ഞങ്ങക്ക് ഇവിടെ ആരിക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് ആരിക്കും ഇപ്രാവശ്യ വന്നിട്ടില്ല ഒരു നാലഞ്ച് വർഷം മുന്നേ വന്നിരുന്നു വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് അന്ന് ഞങ്ങള് വീട്ട്ക്കൊക്കെ വാങ്ങലാരുന്നു
ആ അപ്പഴെല്ലാരും പ്രാർത്ഥിക്കും വെള്ളം വെരണേ വെര കിട്ടണേ മഴ പെയ്യണേന്ന് മഴ പെയ്ത് പെയ്ത് പ്പോ ഒരു രക്ഷയും ഇല്ല മഴ പെയ്തിട്ട് ഇപ്പ നാശനഷ്ടങ്ങള്
അതെ കൃഷിയും ആഹ് കൃഷിയും എല്ലാം നല്ല ഞാനൊക്കെ നല്ല കൃഷി ചെയ്യണ ആളായിരുന്നു എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കൃഷി അല്ല നമ്മള് വീട്ടുക്ക്ള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിലെന്നെ ഉണ്ടാക്കണന്നുള്ള സിസ്റ്റാണ് എൻ്റെത് വെണ്ടക്ക പയറ് പാവക്ക് ക്ക എല്ലാം ഞാൻ വീട്ടിലെല്ലാം ഉണ്ട് അതായത് കപ്പ് കപ്പാ, ചക്കര കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്, കൂക, കൊടുംപുളി സാധാ പുളി
കുടംപുളിയൊക്കെ ഉണ്ടോ?
കൊടമ്പുളിയൊക്കെ വീട്ടിലുണ്ട്
ഞങ്ങളിവിടെ കുടമ്പുളിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങാ
ഏ അത് ശെരി ഞങ്ങൾക്ക് ഇവിടെ ഇണ്ടേ അത് അത് ഈ ഒരു മയൻ്റെ സമയത്താണ് അതങ്ങനെ വീണ് കെടക്കായിരിക്കും അത് പിന്നെ ആ ആ അത് പിന്നെ നമ്മളതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ചെത്തി നൈസാക്കി ചെത്തി അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഉണക്കണം വെയിലുണ്ടാവൂലല്ലോ ഈയൊരു സീസണിലാണ് അത് വരിക
ആ ആ ആ അതെ അതെ അതെ മഴ സമയത്താ പുളി
ആ അതെ എന്നിട്ട് ഞമ്മൾ അത് വെയി- വെയിലുണ്ടാവൂല്ല എന്നിട്ട് ചൂടത്തൊക്കെ വെച്ച് അടുപ്പിലൊക്കെ വെച്ചിട്ട് അത് ഒണ
ആ് അടുപ്പിന്റെ ഈ വിറകടുപ്പിന്റെ മേളിൽ എങ്ങണ്ട് കെട്ടി തൂക്കിടുും അങ്ങനെ ഏതാ
ആ ഞമ്മള് സ്റ്റീലാണ് വിറകട പ്പന്നെ സ്റ്റീലിൻ്റെ അപ്പം അവിടെത്തന്നെ വെച്ച കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടുണ്ടാാവും
ആ എന്റെ അമ്മെടെ അമ്മ വീട്ടിലൊണ്ടാരുന്നേ പണ്ടെ ആന്നിട്ട് ഞങ്ങളൊക്കെ അത് ഇങ്ങനെ ഈർക്ക് ഈർ ല്ല ഈ ആ എന്താ ഈ വാഴനാ ഒരു ഇതില്ലേ അതിൽങ്ങനെ ഇങ്ങനെ സൂചിയും കൊണ്ട് ഇങ്ങനെ കോർക്കുന്ന പോലെ കോർത്ത് സൂചീം കൊണ്ടല്ല അല്ലാത്
ആഹ് ആഹ് ആഹ് അത് പെട്ടെന്ന് ആഹ് അതെ അത് ഈ ഈയൊരു സീസണില് നിറയെണ്ടാവും പക്ഷെ ആരിക്കും അത് ഇവിടെ ആരിക്കും വലിയൊരിതില്ല കാരണം പണിയാണ് അത് ഒണക്കണ കാര്യേ അതുപോലെ ജാതിക്കാ അങ്ങനത്തൊക്കെ ഈ മയ സീസണിലാ വരുവാ ഉം ജാതിക്കല്ലേ ബിരിയാണിക്കൊക്ക ഇടണ സ്പൈസസ് കേൾക്കുന്നില്ല ഹലോ നെറ്റ്‌വർക്ക് ഇടക്ക് പോവണ്ടല്ല ഹലോ ഹലോ ഹലോ